ഹലോ ആഹ് കേൾക്ക്ണ് ണ്ട് കേൾക്ക്ണ് ണ്ട്
ആഹ് നല്ല വിശേഷം മഴയൊക്കെയല്ലേ
ആഹ
പിന്നെ അവടെക്കെ മഴയൊണ്ടോ
ആഹ് മഴക്കാ ഇണ്ട് ഇങ്ങനെ പോണു മഴ മഴായിട്ട് ഓരോ കാര്യങ്ങള്ങ്ങള് നിങ്ങക്ക് അവടെ എങ്ങനെ കൃഷിം കാര്യങ്ങളൊക്കെണ്ടാ
നമ്മക്ക് കൃഷിം കാര്യങ്ങളില്ല എന്നാലും അവടെവടെ അപ്രൊ ഇപ്രോ ഒള്ളവർക്കൊക്കെ കൃഷികളൊക്കെ ഒണ്ട് മഴ കാരണം നഷ്ടപ്പെട്ടു പോന്നു
ആഹ്
വാഴകളൊക്കെ ഒടിഞ്ഞു വീഴുന്നു ഒരുപാട് ഇതൊക്കോണ്ട് ഇന്നലൊക്കെ നല്ല കാറ്റോണ്ടാർന്ന്
ആഹ് കാറ്റ് വരുമ്പോ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും അപ്പോ പാവങ്ങള് പയങ്കര ബുദ്ധിമുട്ടിലാവും
ആഹ് ബുദ്ധിമുട്ടില്ല ഇന്നലെ ഇവടെ നമ്മള് ഇവടെക്കെ റബറും തോട്ടവാണ് അങ്ങനെ കാറ്റടിച്ചപ്പോ റബ്ബറൊക്കെ ഒടിഞ്ഞ് വീണ് ഒരുപാടൊക്കെ നഷ്ടങ്ങളാ
നല്ല കാറ്റുണ്ടാരുന്നോ അപ്പോ
ആഹ് നല്ല കാറ്റാ ഒരു ഒരു ഭയങ്കര ഒരു കാറ്റങ്ങടിച്ച്
രണ്ടീസിന് മുമ്പായിരുന്നത് ല്ലേ ആഹ് കാറ്റ്
അല്ല ഇന്നലെ ആണന്ന് തോന്ന് ഇന്നലെ അങ്ങനെ കാറ്റടിച്ച് ഞാൻ പോയി വെറകൊക്കെ പെറക്കിക്കൊണ്ട് വന്ന്
അതെ ഇന്നലെ ഇണ്ടായല്ലേ ഞക്ക് രണ്ടു ദിസിക്ക് മുമ്പാ ഭയങ്കര കാറ്റാരുന്നു അപ്പോ ഇവടുന്ന് ഇത്തിരി ദൂരെ ഞങ്ങളെ വീട് വിട്ട് ഇത്തിരി ദൂരെ ആഹ്‌ കണ്ണൂര് ഭാഗത്തായിട്ടൊരു കല്യാണം ഇണ്ടാരുന്നു അപ്പോ അവടക്ക് ഞങ്ങടെ റിലേ ഒരാള് പോയപ്പഴേ അവടെ പന്തലേക്കെ പറന്നു പോയിന്ന് കല്യാണ വീട്ടിലെ പന്തലിട്ടതൊക്കെ കാറ്റ്ക്കൊണ്ട് പറന്ന് പോയി പറന്നു പോയിട്ട് പിന്നെ രണ്ടാമത് പന്തലൊക്കെ സെ റ്റെയ്ത് കല്യാണത്തിന്റെ ചെക്കനും അവരൊക്കെ വരണേ മുമ്പ് ഒക്കെപ്പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടക്കെ വന്നുന്ന് പറയണെട്ട്
വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയല്ലതൊക്കെ
ആഹ് അപ്പോ ഞാ ച്ചാ അന്നത്തെ കാറ്റ് എല്ലാടത്തേക്കും വ്യാപിച്ചു അപ്പം ആഹ് പർഞ്ഞ സമയത്ത് അവടുന്ന് കൊറേ കഴിഞ്ഞപ്പോ നമ്മളിവടേം നന്നായിട്ട് കാറ്റ് വന്നു അപ്പോ ഞാൻ ആഹ് കാറ്റ്‌ര്ക്കുന്ന് ഇത് ഇന്നലല്ല രണ്ടിസം മുമ്പായിരുന്നീ സംഭവം
അപ്പോ
ആഹ് ഒരു കാറ്റ് എല്ലാ ഭാഗത്ത്ക്കും വ്യാപിച്ചിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിചാര് ച്ചിട്ടാ അത് ഇന്നലാരുന്നുലേ
ആഹ് ഇന്നലെ ആരുന്നു ഇന്നലെങ്ങനെ ഞാ വെളിര്ന്നിര്ന്ന് ഭയങ്കരമായ ഒരു കാറ്റടിച്ച് റബ്ബറോടിഞ്ഞങ്ങ് വീണ്
ആഹ് ആഹ്
ഇങ്ങനെ റബറൊക്കെ ഒടിഞ്ഞ് വീണ കൃഷി നഷ്ടങ്ങളില്ലേ ഓരോര്ത്തര് അതൊക്കെ വെച്ചല്ലേ ജീവിക്കുന്നേ
ഉപജീവനമാർഗ്ഗല്ലേ ഓരോത്തരു കണ്ടെത്തണെ ഉം
നശിച്ചു പോയാ അതൊക്കൊരു പാടല്ലേ
ഉം പിന്നെ വെള്ളക്കെട്ടും വെള്ളം കേറിയാലും അതായി ഭൂമിക്കടിയില് ഒള്ള നമ്മളെ കൃഷി സംഭവങ്ങളൊക്കെണ്ടല്ലോ മരച്ചീനി അതേപോലെ കൂർക്ക
എല്ലാം നശിചുപോകും
ആഹ് കേരറ്റ് അങ്ങനെയുള്ളൊക്കെ നശിച്ചു പോകും
പൂവും കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നൂല്ല്യ
ആഹ് ഓണത്തിന് പൂ ഇങ്ങനെ ആഹ് ആഹ് മഴങ്ങനെ നിക്കുമ്പോ ഓണം വരുമ്പൊക്കെ പൂവകളൊക്കെ നശിക്കും
ഉം നശിച്ചു പോയി എല്ലാം
ഉം
ഓണത്തിനൊന്നും ഇല്ലാത്തൊരവസ്ഥയാവും മിക്കവാറും ഓണംവെല്ലാം വെള്ളത്തിലാവ്യായിരിക്കും
അങ്ങനൊന്നും അറീല അപ്പോഴേക്കൊക്കെ ശരിത്ത ശരിയാവേര്ക്കും
ശരിയാവേരിക്കും ചെലപ്പോ എന്തായാലും ആഹ് ഒരു സമയം വരെ മഴ ഒള്ളത മഴയ്ക്ക് സാധ്യത ഉണ്ട്
ആഗസ്റ്റ്ലല്ലേ ഓണം വരാ
ആഹ് ആഗസ്റ്റാ തോന്നുണു
ആഹ് ആഹ്
ഇപ്പൊതന്നെ മഴ കാരണം പിള്ളെർക്കൊക്കെ സ്കൂളി പോകാൻ പറ്റുന്നില്ല
ആഹ്
ഇഞ്ഞ് വയനാട് ഭാഗത്തോട്ടൊക്കെ നല്ല മഴയണ് അവിടെ ചൂരൽ കഴ്ഞ്ഞമഴയിലന്നെ നമുക്ക് കഴിഞ്ഞ പ്രാശം ഉണ്ടായ ഒരു അനുഭവല്ലേ
ആഹ് ഉവ്വ് ഉവ് ഉവ്വ്
എപ്പഴും ഓർക്കാവുന്നൊരു
ഓഹ് അതെ അതൊട്ടും നമ്മ മനസ്സിന്ന് മാറൂല അതൊരു പേടിപ്പെടുത്ത്ണരു സംഭവം തന്നെണല്ലോ
ആഹ് ഒറങ്ങിക്കിടന്നവര് നാളെ ഒരു ലോകോന്ന് പർഞ്ഞ് സ്വപ്നം കണ്ട് കെടന്നവരൊന്നും ഇന്നില്ല
ആഹ് ഹൗ അവ് ആലോയ്ച്ചാനില്ല ഉം ഉം എല്ലാ ഉറ്റവരെയും ഉടയവരെയും അതും നഷ്ടപ്പെട്ടതും തന്നെ ഉം
ഇപ്പൊ ആഹ് ഒരു ഭാഗത്തതന്നെ വേറെ വീടുകളൊക്കെ വെച്ചല്ലേല്ലേ
ആഹ്
അങ്ങനെ വാർത്തേല് കേട്ടാരുന്നു
വീടൊക്കെ പിന്നെ പുതി പണിത് കൊടുക്കാം പറ്റും നമ്മള ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടാ തിരിച്ച കിട്ടൂലല്ലോ ഉം പിന്നെ ആദ്യന്നുള്ള ആ മാനസികാവസ്ഥ അവസ്തിന്ന് പൂർവസ്ഥിതിക്ക് എത്താനും ടൈമ് എടുക്കും നഷ്ടപ്പെട്ട താ ആഹ് നഷ്ടപ്പെട്ടരാ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആഹ് ദുഃഖത്തിന്റെ ആഴം മനസ്സിൽ നിന്ന് മാറി ആയോരു പഴയ സിറ്റുവേഷനിലക്ക് ആവാനൊക്കെ ഭയങ്കര പാടാണ്
ഭയങ്കരമയ പിന്നെ ഇന്ന് ഇന്ന് കൂടെ നിന്നവര് നാളെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വേദനെണ്
ആഹ് അഹ്പ്പൊര് അതൊക്കെ എന്താ പടച്ചറബ്ബ് അല്ല അതൊക്കെ പസച്ചിന്റെക്കെരു പരീക്ഷണങ്ങളായിരിക്കും അല്ലാ പ്പ എന്താ പറയാ ഒക്കെ താങ്ങാണ്ട് എന്താ ചെയ്യ നമുക്ക് ഓർക്കുമ്പോ നല്ല വേശ്മം ആഹ് ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയും ദുരന്തും ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് പ്രാത്ഥിക്കാം
അതേ വഴിയെ നമ്മളെക്കൊണ്ട്
ആ അങ്ങനത്തൊരു കേക്കാട്ട ഇരിക്കട്ടെ അതന്നെ ഒരു ലോകത്തും അങ്ങനത്തെ ഒരുവസ്ഥ ആ വരാണ്ടിരിക്കട്ടെ.
ഇനി എത്ര ഇതന്ന് പറഞ്ഞാലും മനുഷ്യൻ മനുഷ്യല്ലേ അവരും ജീവിക്കാനല്ലേ അവരോട്. അത്തും പോയികെടന്ന് കഷ്ടപ്പെടുന്ന്.
എത്രയോ പേര് അവരുടേതായ സമ്പത്തുള് സ്വരൂപിച്ച്, സ്വരൂപിച്ച് വെച്ചത് ഒലിച്ചു പോയത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടത്. വീടുകള് നഷ്ടപ്പെട്ടത് ഓ ഓരെല്ലാരും നഷ്ട രക്ഷപ്പെട്ട ഒരാള് രക്ഷപ്പെടുമ്പോഴത്തെ അവസ്ഥ. അത് നഷ്ടപ്പെട്ടോര തന്നെ കിട്ടണതൊക്കെ ഏത് ഭാഗത്തു നിന്ന എങ്ങനെയൊക്കെണ് അള്ളോ.
ഉം അതാ എല്ലരേം മണ്ണിൻ്റടിയെന്നെല്ലാം
ആ
പാവങ്ങളന്നെ ഇങ്ങനെയൊരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രം.
ആ ഇവിടേം ഇന്ന്ങ്ങനെ വരാണ്ട്. നമുക്ക് കേൾക്കാനിടയാവരുത്. എല്ലാവരും അങ്ങനെയുള്ള ഇതൊക്കെ രക്ഷപ്പെടുത്തട്ടെ പടച്ചോൻ.
അതേ ഉള്ളൂ നമ്മളൊക്കെ പ്രാർത്ഥനകളിലെപ്പോഴും ഉൾപ്പെടുത്തുക.
ആ പിന്നെ അയിനൊക്കെ മുമ്പായിട്ടാണ് നമുക്കിവിടെ ഒരു വെള്ളപ്പൊക്കം പോലെ വന്നല്ലോ അതിന് മുൻപായിട്ടൊക്കെ.
ഉം, ഉ ആ, ആ
ശ് പിന്നൊരു സുനാമി വന്നു. അങ്ങനൊക്കെ എന്തൊക്കെയോ എന്തോരം ആൾക്കാര അങ്ങനെല്ലേ. അങ്ങനൊക്കെ ഓരോ തുടങ്ങി ഇനിയൊക്കെ ഇങ്ങനൊക്കെണ് ഇങ്ങനെ ഉം ഇനി ഇവിടെന്ന് അങ്ങോട്ട് ഇനി എങ്ങനൊക്കെണ് ഏത് എടുക്ക എന്നൊക്കെ ആർക്കറിയാം.
ഞാം നോക്കിട്ട് എന്റെ അറിവിലന്ന് പറഞ്ഞാ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുള്ളെന്നറഞ്ഞാ വയനാട് ഭാഗത്താണ് കൂടുതലും. ഉ സുനാമി വരുന്നതായാലും ഉരുള്പൊട്ടക്കവും എല്ലാം അവിടെ വെള്ളപ്പൊക്കവും എല്ലാം ആ ഒരു വശ തൊട്ടാണ് വരുന്നത് മൊത്തോം. ഏത് പ്രാവശ്യം മഴയുണ്ടെങ്കിലും അവിടെ നെല്ലും കാര്യങ്ങളൊക്കെ നട്ടുണ്ടാക്കുന്ന വെറ്റയും വാഴയൊക്കെ വെച്ചുണ്ടാക്കുന്നതെല്ലാം നശി ച്ച് പോന്നു, വെള്ളത്തി മുങ്ങിപ്പോവുന്നു വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്നു.
ആ
അങ്ങനെ കൊറെ
ആഹ് ഒരു ആ എല്ലാം കൊണ്ടരു നാശ നഷ്ടം സംഭവിക്കുന്നൊരു മേഖല ആ ഭാഗായിട്ട് തോന്നണല്ലേ.
ആ ആ ഒരു ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഒരു അപകടകരമായ ഒരു ജില്ല. പിഞ്ഞ
എന്താ പറയാ ഉം അടെ മനുഷ്യന്മാര് പാർക്കുന്നുണ്ട് ഇപ്പോഴും ഭയന്നായിരിക്കും അവര് ഇപ്പോഴും ജീവിച്ചൊണ്ടിരിക്കുന്നത്.
ആ ഒരു ഘട്ടത്തില് ഒരു ഘട്ടത്തിലൊക്കെ ഭയന്ന് ജീവിച്ചതാ.
ഉം ഇപ്പോഴു അവർക്ക് ഭയം ഇണ്ടാവും ആ കഴിഞ്ഞ കാലം. ആ ഓർമ്മകള് ഒക്കെ അങ്ങനെ നിക്കുവല്ലോ നമ്മുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റ നമ്മ ഇപ്പോ ന്യൂസുകളില് ഫോട്ടോകളിലൊക്കെ കാണുന്നുള്ളൂ. നേരിട്ട് കണ്ടവർക്ക് അത് എന്തായിരിക്കും അവസ്ഥര മരണം വരെ അത് മനസ്സിൽ ഭീതിയായിട്ട് നിക്കും.
അനെയാണ്. എപ്പോഴും അങ്ങോട്ട് എറങ്ങി ഒന്ന് നോക്കുമ്പോ ഈ ഒരു ഇത് കാണുമ്പോ ആ മനസ്സിനകത്തുള്ള ഒരു വെഷമം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയും വെഷമോം ആണല്ലേ.
ഞ, ഞങ്ങള് അങ്ട ഓരത്തരു ഇങ്ങനെ പോഴി കാണന്ന് പറയുമ്പോഴേ എന്തോ പോലെ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ പോകവും ഇങ്ങനെ ഒക്കെ ടൂറ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാ പള്ളികളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വയനാട് ആഹ് ചുരം കാണാൻ അങ്ങനെയൊക്കെ പോകവും പക്ഷെ ഇത് കഴിഞ്ഞഞ് പിന്നെ അവിടെ പോയി കാണാനൊരു വിഷമം ആങ്ങനെ പോണ ഒന്ന ഇങ്ങനെ ഉം
അതിനുമ്പേ ഞാൻ നാട് വിട്ടി ഇഞ്ഞ് വന്നതാ
ഉം ആഹ് നാട് കാ അങ്ങനെത്ത ആയിട്ട് കാണാനൊരു പേടി പോലൊണ് ആടെ അത് നമുക്ക് ഈ ഫോട്ടോയിലും ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമല്ലേ
ഞാന ആന്ന അവിടെന്ന് പറഞ്ഞ ഒരു ഒരു സമയമായപ്പോ ഞാൻ ആഹ് ഒരു ആഹ് ഒരു വർഷത്തിന് മുമ്പ് ഉള്ള ഒരു ഞാൻ അവിടെ ചെന്ന് അവിടെല്ലാം പോയി ഫോട്ടോയൊക്കെ എടുത്ത് ത്തോട്ടു ആണല്ലോ അവിടെ മൊത്തൂപ്പ് അവിടെയൊക്കെ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ആഹ് സ്ഥലോൊ കണ്ട് ആഹ് വന്ന് ഒരു ഒരു വർഷ വങ്ങ തോന്നുന്ന ആഹ് ഒരു വർഷത്ത ഉുള്ളിൽ ഇങ്ങനെയും കൂടെ ന്യൂസ് ആറന്ന്
ഉം ഞങ്ങൾ അതിന് മുമ്പായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു വേറെ ഭാഗം ചുരുൽ മഴല്ലല്ല വേറ ഭാഗം ഈ ചു ഈ വയനാട് ചുരത്തിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ആഹ് ഭാഗം
ജുരത്തിലൊക്കെ നല്ല രസവല്ലേ മേലി ചെന്തുന്ന താഴമുത്തുവവും വെള്ളച്ചാട്ടം നല്ല രസവുംക്ക കാണൻ
ആഹ്
ഈ വെള്ളം എല്ലാം കൂടെയ ഒക്കെ ചേർന്നാണാണ് ഇങ്ങനെഈ സുനാമേറ്റ് വരുന്നത്ത പക്ഷെ ഒരുപാട് വെള്ളം വെള്ളക്കെട്ടള്ള സ്ഥലണത്
എന്താ പറയാ അങ്ങനെ ഒരു ഒരു ഇതും കടന്ന് പോയി
ആഹ് അതും കടന്നു പോയി
ദുരന്തവും കടന്നു പോയിന് പറയും നമുക്ക്
എന്നാലും അല്ല എർക്ക് അതൊരു ഓർമ്മകളാണെങ്കില പിന്നെ അതൊക്കെ ഒരു മറവി കൊടുക്കണ്ടാവും പ
പിന്നീട ഒരു മറിവ കൊടുക്കാണ്ട് അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
അലേ. നമ്മക്ക്പ്പൊ ചിന്തിക്കുമ്പത്തെന്നെ നമുക്ക്. അന്നത്താ ആഹ് ഭീകരാന്തരീക്ഷങ്ങളൊക്കെ ഇപ്പഴും മനസ്സീന്ന് പോവുന്നില്ല.
ഉം പിഞ്ച് കുഞ്ഞുങ്ങളെയൊക്കെ മണ്ണിന്റടിന്നെടുക്കുമ്പൊള്ളാ ഒരു
പിന്നെന്താ? ഉം. എന്തോരം സ്കൂളിലെ ടീച്ചർമാര് മാഷ്മാര് ഉസ്താക്കമ്മാര്. പഠിപ്പിച്ച ഒര് കുട്ടികള് ഔ
എല്ലാരും പോയി.
വേറെ സലത്ത്ന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവര് അങ്ങനൊക്കെ. ഓരോത്തര് ഉം അതെ രക്ഷിച്ചോണ്ടിരിക്കുമ്പൊത്തന്നെ. ഒരേ ഭാഗത്ത്ന്ന് ഒരേ ഭാഗത്ത്ന്ന്ങ്ങനെ രക്ഷിച്ചോണ്ടിരിക്ക്ന്ന് എത്ര പേരെ രക്ഷിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ അതില് ആൾക്ക് പോയി അവരും അതില്ണ്ട്. രക്തസാക്ഷികളായിന്ന് പറഞ്ഞപോലായി.
അതാണ്.
എന്താ പറയാ.
പിന്നെ വേറെന്താ?
ഉം. വേറെ നല്ലതെന്നെ. അങ്ങനെ പറഞ്ഞപ്പോ ഫീലായി. ആയൊരു അന്തരീക്ഷാവസ്ഥേ മനസ്സിലോടിവന്ന്.
ആഹ്. അത് ശരി യാവല്ലാത്തൊരു വിഷമവും.
ആഹ്. ഓ അതെന്നെ. ന്നാ പിന്നെ ശരി. ഉം ഉം ഓക്കെ ന്നാ.